ഹലോ ആഹ കേൾക്കാം കേൾക്കാം കേക്കാവോ
ആഹ കേക്കുന്നുണ്ട്
ആ ചെറിയൊരു നെറ്റ്വർക്കിന്റെ പ്രശ്നംുണ്ട്
ആ സൗണ്ട് കുറവാണെന്ന് തോന്നുന്നു
ഒത്തിരി സൗണ്ട് കുറവാണ് എന്താന്ന അറിയത്തില്ല ഞാൻ എത്ര നോക്കിയിട്ടും പിടികിട്ടുന്നില്ല
ആഹ്‌ നെറ്റ് വർക്കിന്റെ ആയിരിക്കും
ആയിരിക്കും ആയിരിക്കും ചിലപ്പായിരിക്കും പിന്നെ കാപ്പിയൊക്കെ കുടിച്ചോ ഇന്നെന്തായിരുന്നു ആ കുടിച്ചു ഞങ്ങളും ഇപ്പം കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇന്ന് ഉപ്പുമാവായിരുന്നു ഇന്ന് പുറത്ത് ഇന്ന് അധികം പോകാൻ പറ്റാത്ത കാരണം കറിയൊന്നും ഇല്ല ഞങ്ങൾ പപ്പടവും വർത്തു
ആന്നല്ലോ ആ പിള്ളേരൊക്കെ കഴിച്ചോളൂ അത്
കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും കൊറ ച്ച് പറയുമ്പോഴത്തേക്കും കഴിച്ചോളൂ പിന്നെ പാല് വാങ്ങി ച്ചിട്ടുണ്ടായിരുന്നു പാല് കൊടുക്കുമ്പോഴത്തേക്കും കുഴപ്പം അപ്പല്ല കുറച്ച് ഇനി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതിയാൾക്ക്
പാല് കുടിക്കുമ്പോ ഈ കഫക്കെട്ടൊന്നും ഉണ്ടാവത്തില്ലയോ കുഞ്ഞിനെ
കപക്കെട്ട് ഉണ്ടാവാറുണ്ട് അപ്പം ഞങ്ങൾ ആശുപത്രി കാണിച്ചപ്പോഴത്തേക്ക് അവിടെന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല ഒരു ദിവസം രണ്ട് ഗ്ലാസ്സിൽ ക്കൂട്തൽ കൊടുക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. എ രണ്ട് ഗ്ലാസെന്ന് പറഞ്ഞാ നമ്മള് ഈ പാട കളഞ്ഞു കൊടുത്താ അത്രയും പ്രശ്നല്ല പിന്നെ ഇപ്പ വരുന്ന പാലൊന്നും അത്ര കട്ടിയുള്ളതല്ലന്ന്
അല്ലാ ഹ
പണ്ടത്തെ നമുക്ക് നല്ല പാലായിരുന്നു അല്ലോ കിട്ടിക്കൊണ്ടിരുന്നത് അതിനൊക്കെ നല്ല കൊഴുപ്പുള്ളതായിരുന്നു
ആ ഹാ ഹാ
കപക്കെട്ടല് കൂടുതലായിട്ട് വരുന്നത് ഇപ്പോ പക്ഷെ അങ്ങനെ കപക്കെട്ടൽ ഉണ്ടാവുന്നല്ല എങ്കിലും എല്ലാരും പറയും നമ്മളുടെ അടുത്ത് ഇങ്ങനെ പാല് കൊടുക്കരുതെന്ന്
ആഹ് ആന്ന് അങ്ങനെ പറയുന്നേ കേക്കാം ഈ പാല് കൊടുത്താലേ
അപ്പൊ അത് ഞാൻ ചോയ്ച്ച് കാര്യം എപ്പോഴും ഇതുങ്ങക്ക് പാടില്ലാതെ വരുവാ അപ്പൊ ചോദിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് കൊഴ
കേക്കുന്നുണ്ടോ ഹലോ
ആ എടയ്ക്കടയ്ക്ക് റേഞ്ച് പോകുന്ന് തോന്നുന്നു കേട്ടോ
ആ ആ എന്തോ ഇഷ്യു ഉണ്ട് ഇവിടെ എന്താന്ന് അറിയത്തില്ല
ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ മഴയുടെ ആയിരിക്കും കേട്ടോ ആഹ് ഇപ്പം കേൾക്കാ ഇടയ്ക്ക് പോയായി ര്ന്നു തോന്നുന്നു കേട്ടോ മഴയുടെയാണെന്ന് തോന്നാ ആഹ് ആഹ്
അടുത്ത് മി എന്തോലും ഉണ്ട് നോക്കണം
ഉണ്ട് ഓ ഹോ ആ ആ
അടുത്ത് പ പള്ളി എടുത്തുണ്ടോ ആ ഇഡലി ഇഡ്ഡലി ഇഡലി സാമ്പാറും, ചമ്മന്തി
ആഹ് കൊറച്ച്ത്താ ആഹ് ഹ ഹ അങ്ങനൊക്കെ അയ്ന് മിക്സി കംപ്ലൈന്റ് ആയിട്ടി ഇരിക്കാ ഇനി അത് റെഡി ആയാലേ
ഓ ഓ ഹോ ഓ മിക്സി ഒക്കെ കംപ്ലൈന്റ് ആയ പിന്നെ ഒന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ ആഹ് അരക്കൂ കല്ലേല് അരയ്ക്കുവോ
പുതിയ വാങ്ങിയതേ ഉള്ളൂ ഒരു വർഷ പോല ആ ഇപ്പം കല്ലൊന്നും ഉപയോഗിക്കുന്നില്ല കല്ലിന്റെ കൈപ്പിളൊക്കെ വേറെ കാര്യത്തിനെ എന്തിനോ എടുത്ത് തോണ്ട് പോയിട്ട് പിന്നെ തിരിച്ച് കിട്ടിയിട്ടില്ല ഒരു കല്യാണത്തിന് പോയതാ പിന്നെ പ്പം അങ്ങനെ തിരിച്ചു വന്നിട്ടില്ല
ആഹ് നമ്മുടെ അവിടെ ഇത് പോലെ കല്ലിരിപ്പുണ്ട് ഇതുവരെ അതിനെ തൊട്ടിട്ടില്ല
ആ ഇവിടെ അരക്കു വായിരുന്നു ഒരു കല്യാണം അടുത്ത് വന്നപ്പോഴേ അവര് അന്ന് കറണ്ട്ല്ലാഞ്ഞപ്പോഴ ത്തേക്കും നമ്മുടെ കല്ലിന്റെ ഇത് വാങ്ങിച്ചൊണ്ട് പോയി പിടി വാങ്ങിച്ചോണ്ട് പോയി കല്ല് ഇവിടെണ്ട് പക്ഷെ ആ പിടി കൊണ്ടുപോയിട്ട് പിന്നെവര് കൊണ്ടുവന്നിട്ടില്ല
കൊണ്ട് വന്നിട്ടില്ല ഷോ ആ ആ ആ
വേറെ ഒരെണ്ണം വാങ്ങിച്ചലും നമ്മൾ ആ ഉപയോഗിച്ചു കൊ ണ്ടിരുന്നരിന്ന് ഒരു ഇത് ആഹ്, വേറെ വാങ്ങിച്ചു, പക്ഷെ എങ്കിലുവേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നന്നെല്ലേ നമുക്ക് ഒരു വശ ഉണ്ടാവുള്ളൂ പുതിയ കിട്ടിട്ട് അത്ര ഇത് കിട്ടുന്നില്ല ആഹ് അപ്പൊ അത് കാരണം പിന്നെ ഞങ്ങള് മിക്സി വാങ്ങിച്ചു.
കല്യാണൊക്കെ ആയി, ഓരോന്നൊക്കെേടിച്ചൊണ്ട് പോയിട്ട പിന്നെ തിരിച്ചുതരുത്തില്ല.
ആഹ്, തരത്തില്ല ഇത് അങ്ങനെ പോയതാ ഞങ്ങളുടെ നാല് പാത്രവും പോയി ഒരു കൈ പോയി ഇതക്കെ എന്ത് ചെയ്യുന്നറിയില്ല, പേരൊക്കെ എഴുതി വെ ട്ടുണ്ട്, എന്നിട്ടും കൊണ്ടുപോയ പിന്നെ
നമ്മൾ ഈ എന്തേലും ഫംഗഷൻ വരുമ്പോ ഈ ഓരോരുത്തർക്ക് അങ്ങ് കൊടുക്കും കൊടുത്ത് കഴിഞ്ഞഞ നമ്മുക്കൊരു സാധനം നമ്മുടെ വീട്ടിൽരുന്നാലേ നമുക്കത് തിരിച്ച് കൊ പെട്ടെന്ന് കൊടുക്കണന്നുള്ളരിതുണ്ട്, പക്ഷെ അവരത് കൊണ്ടുപോയാലേ പിന്നെ തിരിച് തരത്തില്ല ചില ആൾക്കാരങ്ങെനെ ന, ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
ഹലോ ആഹ്, എടക്ക് എടയ്ക്ക് എനിക്ക് വിട്ടു പോന്നുന്നില്ല, എടക്ക് കേൾക്കുന്നില്ലായിരുന്നു കേട്ടോ
ആഹ് എനിക്കും കേൾക്കുന്നില്ലായിരുന്നു, അതാ ഞാൻ കേൾക്കാമോ എന്ന് ചോദിച്ചത്, ഇനി എന്റെ പ്രശ്നാണോന്ന് അറിയത്തില്ലല്ലോ.
ആഹ് നെറ്റ് വർക്കിന്റെ എന്തോ ഒരു ഇഷ്യൂ വാന്ന് തോന്നുന്നു
ഉണ്ട് എനിക്ക്ന്നെ ഈ മഴ പെയ്തപ്പ തൊട്ടാണ്ട് ഇങ്ങനെ ഉണ്ട്, നേരതെ ഒ ന്നും കുഴപ്പമില്ലായിരുന്നു.
ആഹ്
ഈ മഴ പെയ്ത് കഴിഞ്ഞ
ആഹ്, ആഹ്, ആഹ്, ഹാ മഴ പെയ്തപ്പഴായിരിക്കും, ആ നമ്മൾ ആ നമ്മുടെയിടെൽ ആ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്ക സമയം ഉണ്ടായിരുന്നല്ലോ അന്ന് ന്ന, ഇവിടൊക്കെ റേഞ്ചില്ല പോയായിരുന്നു ഇടക്ക് ആഹ് ആ സമയത്തൊക്കെ റേഞ്ച് പോയി, പക്ഷെ ഇപ്പോഴൊന്നും വ ഒരുപ്രശ്നോ ഇല്ല, നമ്മുടെ ഇവിടെങ്ങും
ആഹ്, ഇവിടെ ഇപ്പ ഉണ്ട് എന്താന്നറിയത്തില്ല കുറച്ച ദിവസേ ആയിട്ടുള്ളൂ, ഒരു രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ട്. ഞാൻ എന്നിട്ടിടക്ക് ഫോൺ ഓഫ് ആക്കിട്ട് ഓൺ ആക്കിയൊക്കെ നോക്കും പക്ഷെ എന്നാലും
ആഹ്, ആഹ്
ശെരിയാവുന്നില്ല, ആ ചിലപ്പോക്കെ ആകുമായിരിക്കും, വല്ല കാ
ആഹ്, അതെ ആ എന്തേലും നെറ്റ് വർക്ക് ഇഷ്യൂ ആയിരിക്കും, അഥവാ ചെലെ ചെല ഈ കമ്പനി കൊക്കെ ഉണ്ടല്ലോ.
ആഹ് ആ ഞാൻ പലപല ഇതും, മാറി, മാറി എടു തന്നിട്ട് ഒരുഗുണോവിണ്ട്
ഒരു, ഗുണോവില്ലാ അഹാ
ഇക്കൊന്നുണു ഈ ഏരിയടെ ആണെന്ന് തോന്നുന്നു, ഇവിടെ മിക്കവർക്കും റേഞ്ചിന്റെ ഇച്ചിരി പ്രശ്നോണ്ട്
ആയിരിക്കും, ആഹ്, ഹ, ഹ ഇച്ചിരി ഉള്ളിലാണോ ഏരിയ?
ആഹ്, ഇച്ചിരി ഉള്ളിലാണ്
ആഹ് അതിന്റെ ആയിരിക്കും ചിലപ്പോം, ആഹ് ആഹ്, നമ്മൾ അന്ന് ടൗണിലോട്ടൊക്കെ ഇപ്പം ആഹ് മെയിൻ ടൗണിലൊക്കെ പോകുമ്പോ നമ്മള ഫോണില് ഓട്ടോമാറ്റിക്കായിട്ട് ഫൈവ്ജി വരികയാ ചെയ്യ പക്ഷെ നമ്മുടെ ഇവിടെട്തൊന്നും ഫൈവ്ജി വന്നിട്ടില്ല ആഹ്
രാത്രി സമയ തൊക്കെ നന്നായിട്ട് കിട്ടും, കാരണം എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മള് യൂട്യൂബിലൊക്കെ വീഡിയോ കാണാനാണെങ്കിലും എനിക്ക് കാണാൻ പറ്റത്തില്ല കറങ്ങിക്കറങ്ങി നിക്കുവായിരിക്കും പക്ഷേ രാത്രി ആവുമ്പോഴത്തേക്ക് അതെല്ലാം ഓക്കെ ആവും
ഓ ഹോ ഹൊ ഓ ഓ
അതെന്താന്ന് അറിയത്തില്ല എന്നാ രാത്രി നമ്മൾ ഒട്ടുംഫ്രീ ആകത്തൂല്ലഇ പിള്ളാരും ക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിരിക്കും ആവശ്യമുള്ള സമയത്ത് കിട്ടത്തൂല്ല
അതാ
ഇല്ലെടി ആ വൈഫൈ ഞങ്ങളാലോചിക്കുന്നുണ്ട് വെ ക്കണോന്നുള്ളത്. ഇവിടെ നമ്മള് ഇപ്പോ പിള്ളോരൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങിയല്ലെ അല്ലാതെ തന്നെ കൂടുതൽ നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഇനി വൈഫയും കൂടെ എടുത്താൽ പി - ഇപ്പ അക്കോ
ആ ആഹ അ പക്ഷെ അത് വൈഫൈ എങ്ങാനും ഒന്ന് ചെയ്തായിരുന്നില്ലേ ഇപ്പൊ ഇത്രയും പ്രശ്നം വരത്തില്ല. ആഹ് ആ കൊഴപ്പമില്ല പക്ഷേ ആ ഹ ആ
ക്കെ ആണങ്കില് ഒരു സിനമയൊക്കെ കാണാനാണെലും നമുക്ക്
ആഹ് ന്നാ ന്നാ ശരിയാഅ ഹോട്ട് സ്റ്റാറിലൊക്കെ നോക്
ഹ് വല്ലപ്പോഴും കൂടെ ആണെങ്കിലും
അല്ല പിന്നെ തിയേറ്ററിൽ പോണോലോ പോവാറുണ്ടോ തിയേറ്ററി
തിയേറ്ററിൽ ഞങ്ങൾക്കിപ്പോ പോക്ക് നടക്കത്തില്ല ഒരു ചെറിയൊരാളുണ്ട് ഇയാള്
ഉണ്ടായിണ്ടാഓ അഹോ ആനെ ആഹ ആ അണ് അങ്ങനെയുള്ളകൊണ്ട് പോവാൻ പറ്റത്തില്ലല്ലോ അതുകള് ഇരിക്കതുല്ലല്ലോ
ഏ
അതുങ്ങള് ഇരിക്കത്തൂല്ലല്ലോ ചെറിയ പിള്ളാരാവുമ്പയ്
റ്റത്തില്ല അവിടുത്തെ ലൈറ്റക്കെ ഓഫാകുമ്പഴേക്ക് കിടന്ന് കരയാൻ തുടങ്ങും
കരയാന്നാ ത് മറ്റുള്ളോർക്ക് ഡിസ് ട്ടർബ് അവൊല്ല ഇതുങ്ങളെയും കൊണ്ടൊക്കെ ഒരു കടയിൽ പോകാനും പറ്റത്തില്ലല്ലോ
ഇപ്പം ഞങ്ങൾ കൂടുതൽ ഈ പിക്നിക്ക് പോകാൻ പറ്റിയ ഏരിയാസ് ഒറ്റ ദെവ സത്തെ ഇത് അങ്ങനെെ ഒക്ക് ക്കെ നോക്കുന്നത്ആ പിന്നെ ഒന്ന് പോയിക്കഴിഞ്ഞാൽ പിന്നെ ആശുപത്രി പോക്കായിരിക്കും പണി
ആശെരിയാ പനി പെട്ടന്ന് ഇപ്പം പിന്നെ എല്ലാർക്കും പനിണ്ടല്ലോ ഇപ്പം
ആ പനിണ്ട് ഞങ്ങൾ ഒരു സെറ്റ് പനി കഴിഞ്ഞച്ചും നൽക്കുവാണ ഇപ്പൊ
നിക്കു വാ ആ ആ ആഹ് ആഹ
ആ എല്ലാര
ആന്നാ ഇതുങ്ങ ഈ ഈ ഇപ്പൊ എല്ലാർക്കും പനിയല്ലോങ്ങ് അത് ഒരു പനി വന്നിട്ട് ഉടനെ വീണ്ടും അടുത്തത് ഇങ്ങ് വരും.
അടുത്ത -
ഹലോ കേക്കുന്നുണ്ടോ?
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആ യെ ഉണ്ടോ ഇപ്പൊ ഇച്ചിരി കൂടെ സൗണ്ടായി കേട്ടോ
ആണല്ലേ
തനക്കായലോ ആ ആ
എനിനക്ക് ചില ടൈമിലാണെന്ന് തോന്നും
ആഹ ആ ആ കൊഞ്ഞു ഫോണൊക്കെ എടുക്കൂ
ഫോൺ അങ്ങനെ എടുത്തില്ലഈ പാട്ട് എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാ അപ്പ വന്ന് ഫോൺ എടുക്കാൻ നോക്കും എന്നച്ചാ ഫോണിലാണോ പാട്ടന്ന് അറിയാനായിട്ട് വന്ന് നോക്കും
ആഹ ആ ആ ആഹ പിള്ളേരുണ്ടായുകൊണ്ട് അങ്ങനെ സമയം അങ്ങനെ അങ്ങ് പോയില്ലയോ സമയം പോണെ
ആ ഇപ്പൊ വെറുതെ ഇരിക്കാൻ സമയം ഉണ്ടാവത്തില്ലെന്നേ ഉള്ളൂ ഏതായിരി അങ്ങനായിട്ട് പോയി വരും ഇപ്പ പക്ഷെ അതില് ടൈമ ഉണ്ടില്ല
വെറുതെ ഇരിക്കുമ്പോ പിന്നെ ഒത്തിരി നേരം വെറുതെയിരിക്കുമ്പ നമ്മളു വിചാരിക്കും എന്തെങ്കിലും ചെയ്യണംന്ന് ആഹ് ആഹ് ആഹ്
ഇനി ഇതുങ്ങളൊക്കെ ഒന്ന് ഇച്ചിരി വലുതായി കഴിയുമ്പം എന്തെങ്കിലു ഒക്കെ ആയിട്ടൊക്കെ പോകാനൊക്കെ പറ്റും കുറച്ച് നാളിങ്ങനെ നമ്മളൊന്ന് നിക്കണന്നേ ഉള്ളു ആഹ് ഇച്ചിരി തനിയൊക്കെ ചെയ്യാനാകുമ്പോൾ
ആഹ് ഹ ഹ റെഡി ആവ ആണ് ആണ് ആണ് പിള്ളേര് ആഹ് പിന്നെ പിള്ളേര് വലുതാവകുമ്പോ പിന്നെ അതുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആവത്തില്ലോ അങ്ങ്
ആഹ് അതുങ്ങളെ പഠിപ്പുമ്പോൾ വീണ്ടും നമ്മൾ പഠിച്ച് തുടങ്ങും നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് കൂടുതൽ അറിവ് നമുക്ക് ക്കും കിട്ടും
ആഹ് പിള്ളേര് പഠിപ്പിക്കുമ്പഴ നമ്മള അറിയുന്നത് ഇങ്ങനെ ഇതൊക്കെ ആയിരുന്നു അന്ന് പഠിച്ചതെന്നൊക്കെ ആഹ് വിചാരിക്കും അതുപിന്നെ അന്ന് ഇങ്ങനെ മനസിലാക്കിയല്ലല്ലോ പഠിക്കുന്നെ
ആഹ് അതെ കാണാപ്പാടം പഠിച്ചു പോവാ നമ്മൾ പക്ഷെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടെ
ആഹ് അപ്പഴേ നമ്മൾ ചോദിക്കുന്നത് അയ്യോ ഇത് ഇങ്ങനെ ആരുന്നോ അപ്പം വിചാരിക്കും ഇപ്പ എക്സാം ആയിരുന്നെങ്കി നമുക്ക് ഫുൾ മാർക്ക് കിട്ടിയനേന്ന് വിചാരിക്കും
പിന്നെ പണ്ട് നമ്മള് പഠി പിക്കുമ്പോ ഈ സ്റ്റാൻിംഗ് ലൈനും സ്ലീപ്പിംഗ് ലൈനും ഒന്നും ഇല്ലായിരുന്നു നേരെ തറ പറ അ ആ ഇ ഈ ഒക്കെയാണ് പഠിച്ചോണ്ടിരുന്നത് ഇപ്പ പക്ഷേ എല്ലാം അപ്പൊ ഞാൻ ഓർക്കും ഇങ്ങനെയൊക്കെ ആകുമ്പോ സിമ്പിൾ ആണല്ലേ നമുക്ക് അങ്ങനെയൊന്നും അവസരം കി
ആണ് ആണ് ആണ് ഇപ്പൊ അങ്ങനെയൊക്കെ അല്ലിയോ
കുറേ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങളുണ്ട്
ഇപ്പൊ അങ്ങനെയൊക്കെയാന്നല്ലോ പിള്ളേര്
ആഹ് അതാണ് കാലം മാറുമ്പോഴത്തേക്കും ആ കേക്കാൻ പറ്റുന്നുണ്ടേ
ആഹ് അതിന്റെ അനുസരിച്ചേ അത് നമ്മളിപ്പം തന്നെ ഏ പഠിപ്പിക്കുമ്പോ തന്നെയേ നമുക്കറിയാൻ പറ്റും നമ്മൾ പഠിപ്പിച്ചുകഴിയുമ്പഴ അറിയുന്നേ അയ്യോ ഇങ്ങനൊക്കെയായിരുന്നോ ഇങ്ങനെയൊക്കെയായിരുന്നോ എന്നൊക്കെ. നമ്മള് പഠിക്കുമ്പോ ഇതൊന്നും അറിയത്തില്ല.
അന്ന് നമ്മൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി തട്ടിക്കൂട്ടി എങ്ങനെയൊക്കെയോ പരീക്ഷ എഴുതി പോയി
പോയി അതാ പാസായി വന്ന് എങ്ങനോ
അതെ എന്തോ സംഭവിച്ചു ഇപ്പൊ പക്ഷെ അവയെല്ലാം മനസ്സിലാകുന്നുണ്ട്
ആ അ
നമ്മൾന്ന് ഇതായിരുന്നുന്നുള്ളത് ഇപ്പോഴാ പിടികിട്ടത ഉള്ളൂ ആ് ഓക്കേ
ശരി.